ഹലോ.
ആഹ എന്തൊക്കെ വിശേഷങ്ങള്?
സുഖായിട്ട് പോണ്. ഈ തെര കിലായല്ലേ. ഞാൻ കൊറെ വിളിച്ചിരുന്നു ഇന്നലൊക്കെ. ആ
ക്ക മഴ. എന്താ സുഖാണ്, കൊഴപ്പൊന്നുംല്ല. എവിടയും പോയില്ലേ?
പോയില്ല. ഞാൻ പോവാൻ നിക്കാണ് ഞാ എന്റെ വീട്ടിൽ പോവാൻ നിക്കാണ്. ന്ന ഫ്രീ ലീവല്ലേ അപ്പൊ രണ്ടു ദിവസം. പോയി നിക്കാന്ന് വിചാരിച്ചു.
ആഹ.
ഉം പിന്നെ എന്താ മക്കളൊക്കെ എക്കയാണോ അതോ
സ്കൂൾ പോയി
ആഹ ശരി ആഹ എന്റൊ പോനും സ്കൂള് പോയാണ്
ആഹ് പിന്നെ ഓലിക്കോൊക്കപ്പ ഒരാഴ്ച്ചില് പോയാ ഭയങ്കര മടിയാ സ്കൂൾ പ തുറന്നിട്ടല്ലോ ഇപ്പൊ ഇത്രയും ദിവസം കളിച്ച് രസി ച്ച് നടന്നിട്ടൊന്ന്നും ഓൽക്കും ആയിട്ടില്ല
രണ്ടാമത്തോന്ക്ഇപ്പളും ഉണ്ടന്നേ
അവിടെ അവിടെ അവിടെറേഞ്ച്‌
ഇല്ല ഇല്ല ഇവിടത്തെ പ്രശ്നം അല്ലല്ല മഴ പെയ്യണത കൊണ്ടാവും മഴ നല്ല രീതിൽ തന്നെ പെയ്യുണ്ട് അപ്പൊ അതുകൊണ്ടാവാൻ സാധ്യത ഉണ്ട് ഇല്ല അപ്പൊ ഉം സെമീറ ഒക്കെ വിളിച്ചാണ്ട് ഇപ്പൊ വെച്ചിട്ടുള്ളൂ കൊഴപ്പൊന്നുമല്ല ഇനല്ലോ ആഹ അവള് നിങ്ങക്ക് വിളിച്ചിുന്നാ
ആ വിളിച്ചിരുന്നു
ആ ഏതായാലും ഉ പരിപാടിക്ക നമ്മക്ക് എല്ലാർക്കൂടിും പോവാ ഞാാന് ഹ് ജുബൈരായനോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓളും വരും എന്ന പറഞ്ഞട്ട് ണ്ട് അപ്പൊ ്യു വരനട്ടാ ആ ആ
രസല്ലേ
അതെ നമുക്ക് എന്തെങ്കും ഗിഫ്റ്റ് എന്തെങ്കിലും വാങ്ങ സമ്മാനം എന്തെങ്കിലും വാങ്ങട്ടോ
ഹും
ആ അപ്പം എ എന്തെങ്കിലോക്കായിട്ട പിന്നെന്താ ഉം മു മക്കളെ വിശേഷങ്ങള്
മക്കൾക്കൊന്നും കൊഴപ്പൊന്നുല്ല
ഈ ഞാൻ പോര് കുറച്ച് ദിവസായിട്ട് പ ഓരോ ബുദ്ധിമുട്ടത്തിലൈർന്ന്
എന്തെ അപ്പോം
ഞാന് തന്നെ ഹോസ്പിറ്റലെയ്മ മോൾക്ക് സുഖല്ലാണ്ടായി മ്മ്
ഈ മഴ വന്നാൽ തന്നെ കുട്ടിയോക്ക് അസുഖവും കാര്യവും എല്ലാതും വന്നു
ആഹ് അതെ
പിന്നെ
പിന്നെ ഏതായാലും ഇപ്പ ഏതായാലും റെഡി ആയിട്ടുണ്ട് രണ്ടാളും ഇതുവരെ ലീവ് ഏ ഏ ഇതായിന്നു പോയിട്ടില്ല ഇപ്പ ദേ രണ്ടാളും ഒന്ന് പോയിണ് ഉം സുഖായി പോയിട്ടുണ്ട് മരുന്നൊക്കെ കൊടുക്കണ്ട് ഇപ്പൊ എല്ലായിടത്തും ഉണ്ടല്ലോ പനി
അതെ
പിന്നെ ഈ എന്താ മാൺകുട്ടികള ആരെങ്കിലും കാണാലുണ്ടോ
ഏ
കൂടെ പഠിച്ച അവരാ
ഇല്ലേ അപ്പൊ അങ്ങനെ അങ്ങാടി ഇപ്പൊക്കെ അങ്ങനെ പോകുമ്പോ അയൊക്കെ കാണാന്നല്ലാതെ അല്ലാതെ കാണലില്ല
ഉം പിന്നെ എന്താ നല്ല മഴ നമുക്ക് തുണിയൊന്നും ആ ഉണങ്ങി
ആഹ അതെ അതെ
തുണിയുണങ്ങാൻ ഭയങ്കര പാടാ
കട്ടയന്റെ ഒരു കോള് വരണുണ്ടുട്ടാ
ആഹ് ആഹ് അല്ല എന്താ നിന്റെവിടെ തോടക്കയില്ലേ ഹലോ ആഹ് ആഹ്കേക്കണില്ലല്ലോ
ഒരുപാടിണ്ട് അയിക്ക് കുളിക്കാനൊന്നും പോക്കില്ല
ആഹ് ആ ശരി തോട് നീ നിനക്ക് നീന്താ അറിയില്ലേ
ആഹ് എനിക്കറിയും കുട്ടികൾക്കൊന്നും അറിയില്ല
മ്മ് മ്മ് അയിശരി പിന്നെ ഭക്ഷണൊക്കെ എത്തുന്ന എന്താ പ്രത്യേകിച്ച് എന്താ ഉണ്ടാക്കിയേ
പ്രത്യേകിച്ച് ചിക്കൻ കറി ഉണ്ടാക്കിക്കണ് കടായി പോലെ ഉണ്ടായിരിക്കണ ചോറുണ്ട് ആഹ് ഇന്ന അല്ലേ സാധാ ചോറന്ന ഞങ്ങള് അങ്ങനെ വെള്ളിയാഴ്ച ആണന്നൊന്നുല്ല ഞങ്ങക്ക് തോന്നനി നാളെ മോളെ ബർത്ത്ഡേ ആണ് അപ്പൊ ഇഞ് പിന്നെ ഞാനുണ്ട ന്ന് വിചാരിച്ച അപ്പ ഓൾക്ക് പിന്നെ കുട്ടികൾക്ക് മുട്ടായി കൊണ്ടപോണം അപ്പൊ ഞാന് കുട്ടികൾക്കൊപയിന് ഇത് മേടിച്ച് കൊടുത്തോളൂണ്ട് മൂന്ന് കൂട് പെൻസിൽ വേണം കുറേ കുട്ടികൾ ഉണ്ടാവുമ്പൊ കൊടുക്കാന് ക ത്താ മതി അപ്പോഴക്കാന്നും വാ ണ്ടായോൾക്ക് മുട്ടായി തന്നെ കൊടുക്കണം ഉം അ മുട്ടായികൊടുക്കണേൽ പെൻസിലോടുക്കണ്ട ഇതെലൊന്ന് കൊടുത്താ മതി അതെ ഞാന്
മ്മ് മ്മ് മിഠായും പെൻസിലും കൊടുക്കേണ്ടി വരുംല്ലേ
ഞാ പറയാ ഓ ടീച്ചർമാര് പറയലുണ്ടേ മിഠായി കൊടുക്കണ്ട അതിന്റെ പകരം നിങ്ങള് കുട്ടിയൊക്ക് ഉപകാരപ്പെടുന്ന എന്തേല കൊടുത്താ മതിയെന്ന്
ആഹ്
അ
പിന്നെ കവറും വേസ്റ്റ് ആവൂല
പിന്നെ ഇങ്ങനെ പച്ചക്കറി കഴട്ട് കൊടുക്ക നമ്മള് അവിടന്ന്ല്ലാം സാധനമൊക്കെ വെച്ചി തരുന്ന അങ്ങനെ പച്ചക്കറി ഇതൊക്കെ ആയിട്ട് അങ്ങനെ കൊടുക്ക
ഏയ് അങ്ങനെ നമ്മള് കറി വെക്കണേനാ
നമ്മള് ഓല സാമ്പാറ ഇതൊക്കെല്ല കുട്ടിയൊക്കെ അല്ല ഇത് സ്കൂളന്നെ രണ്ടാം ക്ലാസ്സിലാണ്
ആഹ് ആഹ് ശരി ശരി
അപ്പൊ ഉടുപ്പൊക്കെ മേടിച്ചിക്കണ് ചെരുപ്പ് മേടിച്ചിക്കണ്
ഒക്കെ വേണം ഓലെ അറിഞ്ഞഞ് കഴിഞ്ഞാലല് ഓലോട് പറയാ ഞ്ഞഞാൻ പിന്നെരു കുഴപ്പമില്ല ബർത്ത്ഡേ എന്ന് പറഞ്ഞാ പിന്നെ ഹെല്ലും വണം കളറൊക്കെ പറയോ
എല്ല അങ്ങനെ ആ അതിന് അധികം ഇഷ്ടം ഉടുപ്പൊന്നുംല്ല പാൻറും കുപ്പായാണ്
ആഹ് ഇപത്ത് കുട്ടികള് ഒക്കെ അങ്ങനെ തെന്നെയാണ്
ആഹ്
അപ്പൊ നാളെ കളർ ഡ്രസ്സ് ഇട്ട് പോകും യൂിഫോം ഇടാതെ അല്ലെ
നാളെ ഇനി സ്കൂളില്ല്യ നാളെയും മറ്റന്നാളും ഇല്ല്യ
ഏ അപ്പൊ ഇങ്ങനെ
കഴിഞ്ഞ തിങ്കളാഴ്ച കൊടുക്കേണ്ടി വരും
അപ്പൊ അത് പറഞ്ഞണ്ട് അഡ്
അതൊക്കെ അറിയും
ഏ വ തികൻ്റെ അ അല്ല ജന്മദിനത്തിന്റെ അന്നന്നെ ആണ് നമ്മള് സമ്മാനം കൊടുക്കണേ അല്ലാത്ത ദിവസം കൊടുക്കല്ല എന്നൊക്കെ പറഞ്ഞിട്ടണ്ട് ഒന്നും പറ്റൂലല്ലേ ന
അതന്നെ ഇവ സ്റ്റാറ്റസ് ഇട്ടാ തന്നെ ടീ ചർമാര് കണ്ടാ ചെറപ്പ ചോദിക്കുന്നു തിങ്കളായിച്ച ബർത്തിഡേ ആയിട്ട് എന്ത് ആയിന്നു ചോയി
അശേരി ഒക്കെ വേണം ഇപ്പൊ പിന്നെ ഭർത്താനും ജോലിയില്ലേ ഇപ്പൊ
അവര് ഓല് ഇപ്പൊ നാട്ടില് ഉണ്ട് പിന്നെ ഗൾഫിലായിരുന്നു ഇപ്പൊ നാട്ടിലാണ് അപ്പൊ മുപ്പ ആള് ഇവിടെ ഇല്ല ഉണ്ടെങ്കി ഇങ്ങനെ ഒന്നും പറ്റില്ല്യ
ഏ അശരി ആൾവിടെ വേറെ ജോലിക്ക് പോയോ
കൂടുതൽ ഫോണ് കളിക്കാൻ പറ്റൂല അങ്ങനൊക്കെ ഓരോ സാഹചര്യങ്ങളൊക്കെയാണ് അതൊന്നും അറിയിലാ അമ്മളിപ്പോ ഈ ബിസിനസ്സസിന് അമ്മക്ക് നമ്മളെ സന്തോഷത്തില് അമ്മള് കൂട്ണതാണ് ചേലോൽക്ക് ഇഷ് ഇഷ്ട്ടപ്പെടും ചേലോൽക്ക് ഇഷ്ട്ടപ്പെടൂല അങ്ങനെയൊക്കെല്ലേ പിന്നെ
ആഹ് അയ് എല്ലായിടത്തുംള്ള അവസ്ഥ അതന്നെ
ഫ്രണ്ട്സ ആളൊക്കെ വിളിക്കും ഫ്രണ്ട്സളൊക്കെ വിളിക്കുമ്പോഴൊക്കെ സംസാരിക്കണേന് കുഴ പ്പന്നുല്ല്യ പക്ഷെ കടുതല് ഇങ്ങനെ എന്താ പറയാനുള്ള ഇതൊക്കെ ആയിട്ട് ഉം ഇനോട് പറയും കല്യാണം ഫ്രണ്ട്സ്കള കല്യാണൊക്കെ വരുണ്ടോ അങ്ങെ പറഞ്ഞാലോ ഒക്കെ അപ്പൊ ചെലപ്പോ എന്നോട് പറയും പോവ ഒന്നും വേണ്ട എല്ലാരേം കാണുമ്പോ ഒരു സന്തോഷല്ലേ
അതന്നെ ചാദ ഇന്ന്ബടയും അങ്ങനെ തന്നെ അഹ് കൊർച്ചൊക്കെ മെയ്ന്റെയ്യും കൊർച്ചൊക്കെ മെയിന്റെയ്യൂല അങ്ങനെയൊക്കെ ആയിട്ട്ങ്ങനെ പോവ്ണ്ട്. നമുക്കും സന്തോഷം വേണ്ടേ നമ്മളീവീട് പോ ഇമ്മ് ബ് ഇതൊക്കെ നമ്മക്ക് നമ്മളടേതായിട്ടുള്ള സന്തോഷങ്ങളില്ലേ അവർക്കൊന്നിനും ഒ നിയന്ത്രണം ഇല്ലല്ലോ? ഫ്രണ്ട്സ് അ സുഹൃത്തുക്കളെ കാണീനോ പുറത്ത്പോണീനോ ഇനിഞ്ഞിപ്പോ അവര് ത് സുഹൃത്തുക്കൾ എന്ത് പരിപാടിടെങ്കിലും ഓര് പോക്ണ്ടല്ലോ അതേപോലെ ഓല് ഓ ഓൽക്കങ്ങനെ ഒരു ഫീൽ ഇല്ലാതെന്താ ഓല് പുറത്ത്ക്ക് ഇറങ്ങുബ തെന്നെ ഓല് സുഹൃത്തുളെ കാണാണ്. നമ്മള് സുഹൃത്തുക്കളെ കാണും കാണാനായിട്ട് പോകുമ്പോ അതവർക്ക് വയങ്കര പ്രശ്ന ആഹ് അങ്ങനെ ഏതായാലും ആഹ് ജീവിതതെന്നെ
ഉം ആഹ് അതെന്നെ പിന്നെ ഞാനെടെക്ക് പായസം കൊവെചൊട്ക്കും അങ്ങനെയൊക്കെ ഇഷ്ട്ടാണ്. ഉണ്ണിയപ്പൊക്കെ ഇണ്ടാക്കി കൊടുക്കും സ്കൂളിട്ട് വെരുമ്പള്
ആഹ് ആഹ് ആഹ് സ്കൂൾട്ട് വെരുമ്പോ പലഹാരം നിർ
ഉം എന്നൊന്നും ഇണ്ടാക്കി കൊടുക്കൂല അമ്മക്കീ കുട്ടിയാൾ എണ്ണം വഴക് തട്ടിയാലും കേടല്ലേ ഒന്നുല്ലെങ്കിൽ ഇൻക്കു ഒര്എടങ്ങേറക്ക് ഞാൻ എന്തെങ്കിലൊക്കെ ആയിറ്റ് അല്ലെങ്കിൽ പിന്നെ അവുല് ഇണ്ട്ന്ന്ണ്ടങ്കി തേങ്ങ ഇട്ടിട്ട് അതെങ്കിലും കുഴച് അഹ്പിന്നെ അവർക്ക്ഷ്ട്ടണ്ടെങ്കിൽ ആഹ് ഓല് ഏ പഞ്ചസാരട്ട് തിന്നും ഒല്ക്ക് മ പറ്റിയതാണെങ്കില്
ഉം അയെന്നെ പിന്നെ അമ്മളെ മൂട് പോലെണ്ടാവും കാരണംന്താ വെച്ചാല് നമുക്ക് എന്താണ് ഓരോ അതല്ലേ ഹ് ചെൽപ്പോ മൂ മൂന്ന്മണിയാവും ഇതൊക്കെ പണി കഴിയാന് പിന്നെ ഭയങ്കരതാ മടിയാവും. അപ്പൊ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും ഓക്കെ
ഏഹ്
ഇന്റെ മോന്റെ വണ്ടി വെര്ണ് മോന്റെ വണ്ടി വെര്ണ്ണ്ണ്ട് തോന്ന്ണ്ടേ ഞാൻ വിളിക്കട്ടോ ഞാൻ കുറച്ച്ക
ഇല്ല ന്ന്ക്കെ പിന്നെ ആയിക്കോട്ടെന്നാ. വുളി വുളിക്കൊണ്ടുന്ന ഞാൻ വിളിക്കണ്ട്ന്നാ
ആഹ് ആഹ് ആഹ് ആയിക്കോട്ടെ